ഓക്കെ.
ആഹ് കേൾക്കാം. കേൾക്കാം
ആഹ്. പിന്നെ വേറെ എന്തല്ലാം.
ഓഹ് ഇങ്ങനെ പോക്ന്ന്. ഏഹ്. ഇങ്ങള് ഈ എന്തല്ലാ എന്ന് പറയുമ്പോ എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ ഓർമ്മ വരും. കണ്ണുകാരി. ഉം. അങ്ങനെ. ഉം ത്രിവാന്തപുരത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു നീ
ആഹ്.
സ്ലാങ് ഒന്നും പറയില്ല. എന്നാലും എന്തെല്ലാ അങ്ങൻത്തെ ചെലെ കാര്യങ്ങള് അതേപോലെ തന്നെയാണ് സംസാരിക്ക. ആ പെട്ടെന്ന് അത് കേൾക്കുമ്പോ ആളേനെ ഓർമ്മ വെരും. പിന്നെ കറക്റ്റ് അതുപോലെ. ആഹ് ചൊ എന്താ താഴെ ചൊവ്വെ അങ്ങനെ ഒരു സ്ഥലംഇല്ലേ.
അറീല്ല.
ആഹ്. ആ ഒരു ഭാഗത്താണ് അവരുടെ വീട്.
ആഹ്. പിന്നെ ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു ഭക്ഷണക്കെ
ആഹ്. ഇന്ന് എന്താ ഇന്ന് ചോറ്, മീൻകറി, നെയ്മീൻ, കറി ചോറ്, പപ്പടം
ആഹ്. അത് ശെരി. ഇങ്ങളെ ആടെ മീനൊക്കെ കി ട്ടോ നല്ലൊം നന്നായിട്ട്.
നന്നായിട്ട് കിട്ടലൊക്കെ കൊറവാണ്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ട്ണ പോലെ തന്നെയാണ്. വീ നമ്മളെ പടിക്കലൊക്കെ കൊണ്ട്ര്ണതൊക്കെ മത്തി, അയില, ആ അതുപോലെ മാന്തള്, ഉം ഇപ്പയ്ന് നിങ്ങളെ അവിട്ക്ക് എന്താ പറയാന്ന് ഇക്ക് അറിയില്ല. നങ്ക്ന്നൊക്കെ പറയില്ലെ. ആ മീന് മാന്തള്. ഏ.
ആ ആഹ്. മാന്തള്. അത് ഇവിടെ മാന്തള് തന്നെയാ പറയ.
അതെ. ആഹ് മാന്തള്. പിന്നെ എന്താ പറയ നത്തള്, ഈ വേളൂരി, ഇന്നൊക്കെ പറിണെ.
ആ അത് നത്തല് ന്നന്നെ ചെറിയ മീന്.
ആഹ്. അത് അങ്ങൻത്തതൊക്കെയാണ്. ഇങ്ങനെ ആ പൊരിച്ചാ നല്ലതാണ്. അങ്ങൻത്തൊക്കെ വണ്ടിയിലൊക്കെ കൊണ്ട്രും. അതുപോലെ ചെമ്പല്ലീന്ന് ഇവിടെ പറയും. പുതിയാപ്ലകോര. ആ ചൊമന്നിരിക്കുന്നത്. ആഹ്. അങ്ങൻത്തെ സാധനങ്ങളൊക്കേണ് ഇവിടെ അധികം കിട്ട വീടുകളിലൊക്കെ. പക്ഷെ ഇങ്ങൻത്തെ വല്യ മീനൊക്കെ കിട്ടണങ്കില് മിക്കവാറും നമ്മൾ കടേ പോയിട്ട് വാങ്ങണം. അത് ഇങ്ങനെ ആഹ് കൊറച്ച് അങ്ങട് സെന്ററിക്ക് നീങ്ങി കഴിഞ്ഞ നന്നാക്കീട്ടൊക്കെ കൊടുക്ക്ണ സ്ഥലങ്ങള് ഉണ്ടാവൊല്ലോ. മീന്. ആഹ് മുറിച്ച് വാങ്ങണ്ട. അങ്ങൻത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞാ ഇവിടെ ഈ ചൂരല്ലെ കുടുകന്നൊക്കെ പറയുന്നത്. അത് അങ്ങൻത്തൊക്കെ കിട്ടും. ഇങ്ങട് കൊണ്ട്രര് ണ ആൾക്കാരൊക്കെ ചെറിയ ചെറ്യേ മീനേനി. അതെന്താച്ചഴിഞ്ഞാ നമ്മുടെ ഇവിടെയൊക്കെ ഗ്രാമപ്രദേശ. അപ്പ അധികം ആൾക്കാര് അങ്ങനെ ഒരുപാട് വെലയ്ള്ളത് ആരും അങ്ങനെ വാങ്ങിക്ക്‌ല്യല്ലോ. പിന്നെ വാണം ഞായറാഴ്ചോസം. ചേലോര് മീൻ കൊണ്ട്രാണോരെ അയ്‌ന്റെ കൂടെ കോഴിയർ ച്യോ, ആടോ, അല്ലെങ്കി ഇതു പോലെ എന്തെങ്കിലും കാര്യപ്പെട്ട മീനോ അങ്ങനെയൊക്കെ കൊണ്ടരും. ഈ പുറത്തേക്കൊക്കെ അല്ലെങ്കി പിന്നെ നമ്മള് കടയിപോയിട്ടന്നെ വാങ്ങണം അപ്പൊ ഇങ്ങത്തെസാധനൊക്കെ വാങ്ങുമ്പോ മിക്കവാറും ആരെങ്കിലുവൊക്കെ രാവിലെ എന്തേലും ആവശ്യത്തിന് വീട്ടീന്ന് പൊറ ത്തേക്ക് പോകുമ്പോ നല്ല രാവിലെയാണെങ്കി വാങ്ങിച്ചിട്ട് വരും കാരണം നിന്ന് നന്നാക്കാനുള്ള ഒരു നേരം നമുക്ക് വേണ്ടേ
അത് തന്നെ ഇവിടെം അങ്ങനെ തന്നെയാണ് നിങ്ങള് കഷ്ണം മീന് ഒക്കെ കിട്ടണമെങ്കില് നമ്മള് കടയിൽ പോണം മുറിച്ച് വാങ്ങുന്ന മീന് പിന്നെ ഇതിലൂടെ പിന്നെ മീന് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരല്ലന്നെ നമ്മളെ മുന്നേകൂടൊക്കെ കുറവ് തന്നെ നമ്മള് മിക്കവാറും കടയിൽ പോയിട്ടാ വാങ്ങാറ്
അത് ശെരി ഇവിടെ പക്ഷെ അത്ണ്ട് ഒരു മൂന്നാലാൾക്കാര് സ്ഥിരായി വരണവരുണ്ട് പക്ഷെ എല്ലാവരുടുത്തും ഏകദേശം ഇതൊക്കെ തന്നെ മത്തി അയില അങ്ങനത്തെയൊക്കെ തന്നെയാകും
അത തന്നേ മത്തി അയല അങ്ങനത്തൊക്കെ തന്നെയാണ് ഇപ്പൊ കിട്ടുന്നേ പക്ഷെ പിന്നെ കൂടുതലും മത്തിയോം അയലേം തന്നെയാ ഇവിടെ കിട്ടല്
ആഹ്
ഇന്നലെയപ്പം മറ്റേ ഇങ്ങള് പറഞ്ഞെ നത്തോലി ചെറിയ മീനില്ലേ
ആഹ് ആഹ്
ആഹ് ഇന്നല്ലെ അതാരുന്നു പൊരിച്ചാല് ആഹ് നന്ന് ചെറീയ മീനല്ലേ ഇതേപോലെ ചെറീയ കുഞ്ഞുമത്തിയില്ലേ അത് നന്നാക്കാൻ ഭയങ്കര പണിയാ പക്ഷെ പോരിച്ചൊക്കെ കഴിക്കാൻ നല്ല രസാണ് ഉം അയിന്റെ മുള്ളോട് കൂടിതന്നെ കഴിക്ക്യാലോ
അതെ അത് അങ്ങനെയങ്ങ് കഴിച്ചപോകും പക്ഷെ ഈ പറഞ്ഞ പോലെ നന്നാക്കുമ്പോ നമ്മക്ക് പ്രാന്ത് ‌പിടിക്കും
ആഹ് നന്നാക്കുമ്പോ പ്രാന്ത് പിടിക്കും അതാണ് ഓരോ ഒരാ ക്കോ ഒരാക്കൊനിന്നാലൊന്നും തീരോന്നില്ല രണ്ടാൾക്കാരോ രണ്ട് മൂന്ന് ആൾക്കാര്
ഇവിടെ അമ്മയ്ക്ക് വയ്യണ്ടായേന് ശേഷം അമ്മക്ക് പ്രോട്ടീനായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞാരുന്നു അപ്പൊ അമ്മയാണെങ്കില് ഈ ഇറച്ചികളൊന്നും കഴിക്കില്ല്യ മുട്ട കഴിക്കില്ല്യ അപ്പൊ സോയാബീന് പനീര് പിന്നെ മീനാണ് മീനന്നെ അമ്മ മത്തി നീ നത്തള് അങ്ങൻത്തെ ചെല ചെല ചെറു ചെറുത് മാത്രമേ കഴിക്കോള്ളൂ അത് ഞാൻ നന്നാക്കി തോറ്റ് ക്കണ ആഹ് സമയത്ത് കാരണം കഴിക്കുന്നതല്ലേ നമ്മക്ക് കൊടുക്കാൻ പ റ്റൊള്ളാൾക്ക് അത് ഇണ്ടാക്കി ഇണ്ടാ
ത്തിനേക്കാളും നല്ലത് ചെറിയ കുഞ്ഞുമത്തിയന്നെ പ്രോട്ടീനോക്കെ നല്ലതാ ആഹ് ടേസ്റ്റും ഉണ്ടാവും
ആഹ്
കറി വെച്ചാലും ടേസ്റ്റാണ്
അതാണ് മെനക്കെട്ടാലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണത് എല്ലാവരും പറയൂല്ലോ വിറ്റാമിൻ കുറവിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെണ്ടന്ന് പറയൂല്ലോ വിറ്റാമിൻ ടി ഒക്കെ എനി ക്ക് ഒക്കെ കൊറഞ്ഞിട്ട് ഞാനൊക്കെ ഗുളിക കഴിക്കേണ്ടി വന്നു ശെരിയാവാൻ
ആഹ് ആഹ്
ഒരാറ് ഗുളിക കഴിച്ചു പിന്നീം ഒരാറ് ഗുളിക കഴിക്കേണ്ടി വന്നു ഓക്കെയാവാൻ
അത് ശെരി
ഉം അത് ശരിക്കല്ല ഒരുമാതിരി എല്ലാവർക്കും ഉണ്ട് ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ എന്താന്ന് വെച്ച്കഴിഞ്ഞാ
ശരിക്കിതെല്ലാവർക്കും നമ്മളിങ്ങനെ എന്താ പറയാ ഉപയോഗ നമ്മുടെ ഒരു ശാരീരികാവസ്ഥയും ജീവിത സാഹചര്യം വെച്ച് കൂടിയും കുറഞ്ഞും നിക്കും പിന്നെന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് കൊല്ലം നമ്മളെല്ലാവരും അടച്ച് വീ ല് ഇരുന്നില്ലേ അപ്പൊ ഈ സണ്ണ് എം സൺ എക്സ്പ്ലോഷർ ഒക്കെ കുറഞ്ഞു നമ്മടെ മറ്റേ ഇത് കാരണം കൊറോണ കാരണം പിന്നെ ആൾക്കാർക്ക് പഴയതിനേക്കാളും കൂടുതൽ എല്ലാവരും ഈ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ സ്വാഭാവികായിട്ട് നമ്മുടെ ശരീരത്തിൽ വെയില് കൊണ്ടുണ്ടാവേണ്ട ഈ വിറ്റാമിൻ കുറഞ്ഞു പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ന്താ ഞാന് ഈ സൺസ്ക്രീൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പ പറഞ്ഞു സൺസ്ക്രീൻ മാത്രല്ല ഇപ്പ നമ്മള് ഏതേലും ഓഫീസിലോ ഇപ്പൊ വേറെ ഏതേലും സ്ഥലങ്ങളിലൊക്ക പോകുമ്പോ എ സിയിൽ അധികം ഇരിക്കുന്നവർക്ക് ഉണ്ടാവും അങ്ങനെ കൊറെ കാരണങ്ങൾ വേറെണ്ട് പറഞ്ഞു വിറ്റാമിന്റെ പക്ഷെ ടെസ്റ്റിന് തന്നെ നല്ല ചാർജാണ് ശരിക്കും പറഞ്ഞാ അയ്‌ന്റെ മരുന്നിനേക്കാളും വില ടെസ്റ്റ് ചെയ്യാനാണ് എടക്ക് ഒന്ന് ടെസ്റ്റയ്തില്ലെങ്കി നമുക്ക് നമ്മുടെ ബോഡിൽ എന്തേലും വ്യത്യാസം ഉണ്ടോന്ന് നമുക്ക് അിയാനും പറ്റൂല്ലല്ലോ
പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിച്ചാ തന്നെ ഉണ്ടാവും പക്ഷെ ഇപ്പഴത്തെ കുട്ടികൾക്ക് പച്ചക്കറിയും പറ്റൂലല്ലോ
ആഹ് പച്ചക്കറി പക്ഷെ പച്ചക്കറക്കാ കൂടുതല് ഡീക്ക് പാല് മുട്ട അങ്ങൻത്തെ സാധനങ്ങളാണ് കൂടുതലുള്ളത് അതുപോലെ നമ്മള് ഈ ഒരു മീൻഗുളിക ഇല്ലേ നമ്മുടെ ചെറിയ ആ ഒരു പളുങ്ക് പളുങ്ക് പോലെള്ള
ആഹ് മനസ്സിലായി
ആ അതിനൊക്കെ നന്നായിട്ടുണ്ടന്ന് പറയുണ്ട് പക്ഷേ ഈ പറഞ്ഞ ആഹ് പിന്നെപ്പം നമുക്ക് ഇല്ല ഡെഫിഷ്യൻസി ആന്ന് കണ്ടാ പിന്നെ നമ്മള് നല്ലത് ഇത് വാങ്ങി കഴിക്കുന്നെ എന്താ പറയാ ഗുളിക വാങ്ങിട്ട് കഴിക്ക്യാണ് നല്ലോണ്ണം കുറഞ്ഞ സമയത്തൊ ന്നാ ചെല സാധനങ്ങളൊക്കെപ്പോ നല്ലോണ്ണം പെട്ടൊന്ന് കൂടുന്ന സാനങ്ങള് മാർക്ക ഇത്‌ രണ്ട് ട്ടപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് തൈറോയിഡിന്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഉം
തൈറോയ്ഡ് നോക്കിയിട്ടുണ്ടോ
ഇല്ല ഞാന് ആഹ് തൈറോ ഇല്ല ഇൻക്ക് അങ്ങൻത്തെ ഇല്ല
ആഹ് തൈറോയിഡ് തൈറോയിഡ് പ്രശ്നം വ ട്ട് അയ്ന് മരുന്ന് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞ നമ്മള് കഴിച്ചു തുടങ്ങിയാ എന്നും കഴിക്കണം അപ്പൊ എന്നിട്ട് ആള് കഴിക്നേന്റെ മുമ്പേ ഈ ബ്രസീലിനട്ട്ന്ന് പറഞ്ട്ട് നമ്മടെ ഈ ഇതൊക്കെ കിട്ടില്ലേ ഡ്രൈ ഫ്രൂട്ടസ് ഒക്കെ കിട്ടില്ലേ മ റ്റേ ഈന്തപ്പഴം മുന്തിരി ബദാമൊക്കെ കിട്ടണ ഷോപ്പില് കണ്ടാ നമ്മുടെ ചക്കക്കുരു പോലെരിക്കും അങ്ങൻത്തെരു സാധനം കിട്ടും അത് ന്നട്ട് ഇവള് വാങ്ങിട്ട് അത് തോനൊന്നും കഴിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒരു നാലെണ്ണോക്കെ മാക്സിമം കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ അതൊരു മാസമായി കഴിച്ചപ്പോ അവളുടെ തൈറോയിഡ് അങ്ങട് അടിച്ചു കേറി ഭയങ്കരമായിട്ട് കൂടി
ആണോ
ആ തീരെ കുറവ് നാല് പതൊക്കെ എത്തിട്ടുണ്ടായിരുന്നത് നൂറ്റിപ്പതിനെട്ടോ അങ്ങനെ എന്തോ ആയി
ഉം
അങ്ങനെ അപ്പൊ ചിലതൊക്കെ വന്നാ മരുന്നിനേക്കാളും ഫുൾ ഇള്ളെ മരുന്ന് സാനങ്ങൾ ഇട്ന്നാ പക്ഷെ നമ്മളെ ഭയങ്കര വെലയാണ് അയിന്റെ അമ്പത് ഗ്രാമിനന്നെ എന്തോയ്യും മുന്നൂറ് രൂപയോ അങ്ങനെയൊക്കെ വെലയുണ്ടെന്ന് ഈ ഫ്രൂട്ടിന് എന്താ പറയ വാൾനട്ട് എന്തോ പറഞ്ഞേ ഇങ്ങനെ വേറെ ഉം ബ്രസീല് ലെ ങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടു വരുന്നതാണ് നമ്മുടെ നാട്ടില് ഇണ്ടാവുന്നതല്ലാന്ന് തോന്നുന്നുണ്ട് സാധനം
ഈ പിന്നെ താമരന്റെ സീഡാണോ
താമരയില്ലേ അത് താമര പക്ഷേന നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കല്ലോ മറ്റേ പായസമൊക്കെ വെക്കല്ലോ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് അതല്ല ഇത് ശരിക്കും ഇതന്നെ നമ്മുടെ ചക്കുരുവിന്റെ ഒരു ഷെയ്യിപ്പേരിക്കും ബ്രസീൽ നെട്ട്ന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും അത്
ബ്രസീൽ ആഹ് ആഹ്
കറക്റ്റ് ചക്ക നല്ലതാണ് തൈറോയിട്ന് നല്ല ഗുണള്ളതാണ് നല്ലോണം ആഹ് ബ്രസീൽ നട്ട്
ഉം
ശരിക്കും നമ്മള് കണ്ടാ നമ്മള് ചക്കക്കുരു തന്നെയാണ് തോന്നു അതുപോലെ ഒരു മേലരു തവിട് പോലത്തെരിതൊക്കെ ഉണ്ട് അതെ ശൈയിപ്പു അതാ അല്ല വെള്ളല്ല അതായത് കള കറക്റ്റ് ചക്കക്കുരു തന്നെ നമ്മള് ആ മേലത്തെ പോള കഴിഞ്ഞ് ചക്ക ആഹ് ചക്കക്കുരുവിന്റെ ഒരിത്ണ്ടാവില്ലേ കളറ് ആ ഉള്ള് ള്ളില് ഒരു ബ്രൗണ് കള കളറിളുള്ള ഒരു തൊലി ഉണ്ടല്ലോ ആ തൊലി അത് ശെരിക്കും ആഹ് അതുപോലെ നമ്മുടെ ചക്കക്കുരുക്കെ വറക്കൊക്കെ ചെയ്യില്ലേ നമ്മുടെ നാട്ടും നാട്ടിൻ പൊറത്തൊക്കെ അപ്പൊ ഇണ്ടാവ്ണ ആ ഒരു കളറാണ് ഉണ്ടാവുക സദ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഇണ്ട്ട്ടോ ടേസ്റ്റ് ഒരു കൊറച്ചും കൂടി ഒരു എണ്ണയൊക്കള്ള ഒരു ടേസ്റ്റ് ആണ് ഒരു ഓയിലി ടേസ്റ്റ്ണ്ട് ചക്കക്കുരുവിനു നമക്ക് ഓയിൽ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഇത് കൊറച്ചൊരു ഓയിൽ ടേസ്റ്റ് വരും നമുക്ക് എന്നാലും ന്നാലും കഴിക്കാം നമുക്ക് ഭയങ്കര മോശം സാധ്യതൊന്നുല്ല ന്നാലും പിന്നെ ഈ നട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്യാ നമ്മളന്താണോ ഇഷ് ട്ടച്ച് കഴിഞ്ഞാൽ അത് കൊറേശേ കഴിക്കുക ശെരീരത്തിന് നല്ലത് ഉം
നഡ്സ് ദിവസം ഒരു രണ്ടോ മൂന്നോ എണ്ണോ ആയിട്ട് കഴിക്കണം ന്നാണ്
കഴിച്ചാ നല്ലതാണല്ലോ ഉം പക്ഷേ ഈന്തപ്പഴൊക്കെ എന്നാ ചെയ്യാ നമ്മടെ അവ്ടെ ള്ളതൊക്കെ ചെലരൊക്കെ അയിന് നല്ലോണം മറ്റ്ള്ള സാനങ്ങൾ കൂ ട്ടും മധുരം കൂട്ടാൻ വേണ്ടീട്ട് കറക്റ്റ് ആയിട്ടുള്ള രൂപത്ത് കിട്ടിയ നല്ലതാണ്
ആഹ്
എനിക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാ സാധനങ്ങൾക്കും ഇപ്പോ ഒരാൾക്ക് ഒര് കുട്ടികൾക്കൊക്ക കൊടുക്കുമ്പോ ഒരാൾക്ക് വാങ്ങിച്ചു കൊടു ത്താ നമുക്ക് അടുത്ത ആൾക്കും വേണം പറയില്ലേ അവര് ഒരാൾക്കായിട്ട് സമ്മയ്ക്കൂലല്ലോ അതിപ്പോ എന്ത് സാധനം അങ്ങനത്തെന്നെല്ലേ ഒരാൾക്ക് വാങ്ങുമ്പോ മ
അതാണ് മക്കൾക്ക് ഒരാൾക്ക് വാങ്ങുമ്പ എല്ലാവർക്കും വേണ്ടി വരും
അതാണ്
അങ്ങനെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ
ഇപ്പൊ നമ്മള് വീട്ടില് പറയില്ല ഇപ്പൊ വീട്ട് ഓരോരു ഫ്രണ്ട്സൊക്കെ ങ്ങനെ ഇടത്ത്ണു പറയും എന്റെ ഫ്രണ്ട്സ ഒക്കെ ഇപ്പൊ മേരേജൊക്കെ കഴിഞ്ഞൊരു പറയും അത് നമ്മള് നമ്മക്ക് ഡയറ്റ് ചെയ്യാൻ വാങ്ങിച്ച് വച്ചാൽ നമുക്ക് കിട്ടില്ല അതൊക്കെ അവരുടെ കയ്യിലിരിക്കും പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് കഴിക്കാൻ നമ്മുക്കൊര് വെഷമാണ്, അവർക്ക് കൊടുക്കാതെ എങ്ങനെ പറിം
ആഹ് അത് ശെരി പിന്നെ
ഇനിപ്പ ചായാച്ചോ
ഇല്ല ചായാച്ചാൻ ഞങ്ങള് കൊറച്ചേരം കൂടെ കഴിയും കുട്ട്യേള്സ് സ്കൂൾട്ട് വന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ചായ കുടിക്കാനൊക്കെ നിക്കൊള്ളു
അത് ശെരി ആഹ്
ഹ്മ്മ്, മറ്റേതവര് ഭക്ഷണം കഴിക്കൂലല്ലോ
അത് ശെരിയാ ആഹ്
ഇന്നാ ശെരിട്ടാ
ഓക്കെ ശെരി.